എന്തായ് ആ എന്താ വിശേഷൊക്കെ
ആ സുഖായിട്ടിരിക്ക്ന്ന്
ആ പണിയൊക്കൊതിങ്യോ
ആ പണിയൊക്കെ ഒതുങ്ങിട്ട് ഇരിക്കുവാ
അതെല്ലെ ഫ്രീയായിട്ടിരിക്കാണ്
പറഞ്ഞായിര്ന്നു ഒരു കല്യാണൊക്കെ ഉണ്ടെന്ന് എന്തുവായി കല്യാണത്തിന് പോയോ
ആ കല്യാണത്തിന് പോയി നല്ല സൂപ്പറാർന്നു രണ്ട് മൂന്നാലുസം അടിച്ച് പൊളിച്ച് നല്ല രസുണ്ടായി
ആണോ ദൂരായിര്ന്നോ
ദൂരെന്ന് പർ ഞങ്ങടെ അട്ത്തെന്നെ ഒരുപാട് ദൂരല്ല
ആ ആ ആ
ആ കൊർച്ചൂരെ കൊർച്ചട്ത്ത് അങ്ങനെ പോയി അത് മൂന്ന്ന്നാ ന്ന് മൂന്നുസ്ത്തെ കല്യാണാർന്നു വെള്ളി, ശെനി, ഞായറും
ഓ അതാ ഇതൊക്കായിരുന്നു മധുരം വെപ്പോ അങ്ങനെ
മധുരം വെപ്പ് വെള്ളിയാഴ്ച മൈയിലാഞ്ചി കല്യാണം ശനിയാ ഴ്ച പ പിന്നെ വേറെന്തോ അയിന് കൊറെ പേരുകളുണ്ട് കല്യാണത്തലേന്ന്
ആഹ്
പിന്നെ രാ ഉച്ചക്ക് കല്യാണം പിന്നെ റിസപ്ഷന് അങ്ങനെ മൂന്നാലുസം ഷായിട്ടാണ് കല്യാണം നാലും ജോഡി ഒ പ്പിക്കണം
അന്നേരെ അത്രേം ഡ്രസ്സൊപ്പിച്ചോ
അത്രേം ഡ്രസ്സ് ഒരു വിധത്തിൽ ഒപ്പിച്ച് കൂട്ടിയെല്ലാ അപ്പടി മേടിച്ചു കൂട്ടില്ല എന്നാലും ഇ ഇ പർഞ്ഞൂട്ട് രണ്ടെണ്ണം മേടിച്ച് രണ്ടെണ്ണം പഴേതൊക്കെട്ത്ത് അഡ്ജസ്റ്റെയ്ത് എല്ലാവരും മാറി മാറിയല്ലേ ഇട്ണേ
ആ അതാ ഒരു ഡ്രസ്സ് തന്നെ എല്ലാരും ഇടത്തില്ലല്ലോ മാറി മാറി ഇടണ്ടേ
എല്ലാവരും അങ്ങനെണ് നമ്മളപ്പോ ഒറ്റയ്ക്ക് നമ്മള് തന്നെ ഇട്ട് തന്നെ ഇട്ടാ നമുക്ക് നാണാവും
അതാ എന്തോ ചെയ്യുന്നേ ആ ആണ് ആണ് നമ്മാ എല്ലാരും ഇപ്പൊ ഒന്നിനൊന്ന് മെച്ചമായിട്ടല്ലയോ
ആഹ് അതാണ് നമുക്ക് ഒരു ഇതിലോട്ട് വരുമ്പോ നമുക്ക് നാണാവുല്ലേ എല്ലാരും കാര്യം ഇണ്ടായിട്ടല്ല പക്ഷെ ഇല്ലെങ്കിലും എല്ലാവരും ഒപ്പിച്ചു കൂട്ടാണ്
ആണ് ആഹ് ആഹ് ആഹ്
അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്താ ചെയ്യണല്ല മക്കക്കും എല്ലാവർക്കും എടുക്കണോല്ല
ആന്ന് എല്ലാ ഭംഗിയായിരുന്നു വന്നിട്ട്
എല്ലാം ഭങ്ങിയറണം നല്ല അടിപൊളിയായിട്ട് കഴിഞ് കഴിയ്പോഴാണ് ഇച്ചരി വിശം എന്താന്ന് വെച്ചാ കഴിഞ്ഞല്ലോ എന്ന്ോർത്തേ
ഓർത്ത് ആഹ നമ്മുടെ റിലേറ്റീവ ആയിരുന്നോ ബന്ധുക്കളായിരുന്നോ
കെ പറ ഞങ്ങളുടെ തൊട്ടായില്ലോ ഒക്കാന്ന് അപ്പൊ ഞങ്ങള് നല്ല റിലേഷനിൽ പോകുന്ന ആൾക്കാരാ
ആഹ ആഹ് ആഹ
അപ്പൊ അത കണ്ട് അപ്പൊ നമ്മള എല്ലാത്തിനും കൂടും അങ്ങടും ഇങ്ങടൊക്കെ ഒരുപാട് ദൂരല്ല കൊറച്ച് ഞങ്ങക്ക് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ അടുത്ത്
ഓ നല്ല അപ്പ എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു ആഹ ആഹ ആന്ന് അതിന്റെ എല്ലാ സാധനവും വാങ്ങിയോ
സാധനം മേടിക്കാനായിട്ട് പ്പൊ കുറച്ചൊക്കെ ശനാഴ്ച പോയി മേടിച്ച് പുസ്തകമൊക്കെ ശനിയാഴ്ച കിട്ടി അങ്ങനെ ശനിയാഴ്ച്ചച പോയിമ്മിണി പുസ്തകൊക്കെ മേടിച്ച് കൂട്ടി
ആ യൂണിഫോം ഒക്കെയോ
യൂണിഫോം പഴയത കൊണ്ട് തവ പപ്പിക്കും രണ്ടുേർക്കും വേണ്ട ഒമ്പതിനും പതാംക്ലാസും പഠിക്കുന്ന പിള്ളേർ വേണ്ടാന്ന് വെച്ചാ അവടെപ്പൊ തീരാറായില്ല
ആഹ് ആഹ്ഹാ് ഷൂ സോക്സ് അങ്ങനെയൊക്കെ വേണോ അതോ അല്ലാ സാധാ ഇട്ടാ മതിയോ
അവർക്ക് പോ രണ്ട്സം ബുധനാഴ്ച വേറെ
വേറെയതാ ആ്
ഉം ഷൂ സോക്സ്ൊക്കെ വേണം എല്ലാം വേണം ഇപ്പ മഴയായിട്ട് വേണ്ട മഴയാവുമ്പോന്ന് പറഞ്ഞ് കഴിഞ്ഞാ മഴ ക്ക് ഇടാൻ പറ്റൂലല്ലോ അപ്പൊ അത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആവുമ്പോഴാണ് പിന്നെ അതിനകത്ത് അവര് കർശനം പറയണ
ട്യൂഷന ഒക്കെ തുടങ്ങിയോ
ട്യൂഷന ആാക്കി ട്യൂഷന് ഈ മെയ് മുതല ആാക്കി എന്താന്ന് വെച്ചാല് പൂള്ളേർക്ക് ക്ലാസ്സ് കുറച്ച് കംപ്ലീറ്റ് ചെയ്തത് പിന്ന അതിൻന്റെ ഒപ്പം പോയില്ലെങ്കിൽ പിന പാട ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ
ആണല്ലേ
ആഹ അപ്പൊ അതുകൊണ്ട് ഒപ്പം പോയില്ലെങ്കി പാടായിട്ട്പ്പ ട്യൂഷനൊക്കെ പഠിച്ചോളോ ന്ന് ചെ കഴിഞ്ഞാ വലിയ ഒഴപ്പം ഇില്ല പിന്നെ പറഞ്ഞോട്ടണ്ട് നമ്മളും കൂടെ ഇരിക്കണം എക്കത്തിനും
ആന്ന് നമ്മള് ശ്രദ്ധിച്ചില്ലെങ്കി പിള്ളേർ പഠിക്കത്തില്ല
പഠിക്കൂല അപ്പ അതുകൊണ്ട് നമ്മള് നോക്കണം
ആണല്ലേ
ആ അപ്പ അതുകൊണ്ട് അതിന്റൊക്കെ ബുദ്ധിമു് ണ്ട് പിന്നെ ബുക്കും പുസ്തകം ഒന്നും പൊതിഞ്ഞിട്ടില്ല അങ്ങനെ ഒന്നും ഒരു ലോഡ ആയിട്ട് ഒന്നും വച്ചിട്ടുണ്ട്
ആന്നോ പിള്ളോര് തന്നിരുന്ന് പൊതിയോ അതോ നമ്മള് തന്നെ പൊതിഞ്ഞു കൊടുക്കണോ
പുള്ളേര് തന്നെ പതിയല്ല പുള്ളേര് തെൊതിയാനായിട്ടേ പുള്ളങ്ങൾക്ക് അതിനൊക്കെ മടിയാ രണ്ടേ രണ്ടും ചെയതോളാം എളയാക്കെ ഞൻ ചെയ്തുടുക്കും
ആഹ ബ്രൗൺ പേപ്പറും വേണം സ്റ്റിക്കറും വേണ്ടേ
ബറൗൺ പേപ്പറ് സ്റ്റിക്കറ് പേന പെൻസില് ഒരു ലോഡ് എന്റെ പൊന്നോ ഇതൊന്നുംല്ല ഇനി തൊടങ്ങി കഴിഞ്ഞാ പിന്നെ നമ്മള് ഈ പേഴ്സ് ഒന്നും ഉണ്ടാവുകയില്ല ഒന്നുംട്ട് ഒരുസം കൊണ്ട് അത് പിറ്റേന്നന്ന് കാണൂല്ല
ആ ബാഗി മേടിക്കേണ്ടി വന്നോ ബായി
ബാഗ് ഞങ്ങളിത്തവണ ഒന്നും മേടിച്ചില്ലാട്ടാ ബാഗ് മേടിച്ചില്ലന്ന് പറയാന കേട്ടൊ ബാഗ് മേടിക്കാനായിട്ട് ണ്ട് ഒന്നാമത് ഇണ്ട് പിന്നെ എല്ലാം കൂടെ കൂടിയകുമ്പോ താങ്ങൂല എന്തോരം കാശുതെകയൂലാ
ആഹ് അന്നല്ലേ കാശിന്റെ കാര്യവാ പ്രശ്നം
കാശിന്റെ കാര്യത്തിന്ന് പറഞ്ഞാ ചെറിയ കാശ്ല്ല വന്നെ എന്തോ ഇപ്പൊ എല്ലാത്തിനും വില കൂടീലേ
ആഹ് ഇപ്പൊ ഇനി അഡ്മിഷൻ ഫീസൊന്നും പറഞ്ഞ ഫീസും എല്ലാം സ്കൂളിൽ അടയ്ക്കണോ
സ്കൂളിൽ ഇപ്പൊ അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞാ ഇവർക്ക് ഈ കുറച്ച് പൈസ അടക്കേണ്ടി വരും കുറച്ച്കാശ് അവര് എല്ല വർഷടിക്കും കിലോ ഉള്ളതാ
ആഹ് എന്നാന്നൊക്കെ കേറുമ്പോ ഒരു ഒരു അഡ്മിഷൻ ഒരു ഫീസ ഒന്നും പറഞ്ഞ് ആദ്യം അങ്ങ് എടുക്കും
ആദ്യം ഉടുക്കും പിന്നെ ഇപ്പ ഈ ക്ലാസ് തുറക്കുമ്പോ എല്ലാ വർഷവും ഓരോരുത്തരുടെ കയ്യിന്നും നമ്മടന്ന് മേടിക്കും
ആന്നല്ലേ
അപ്പൊ പിന്നെ അത് അടക്കേണ്ടി വരും അത് അടച്ചഞ്ഞാൽ പിന്നെ വേറെ വല്യ എമൗണ്ട് വര്ലില്ല അത് അങ്ങണ്ട് അടച്ചു കഴിഞ്ഞാ പിന്നെ കൊഴപ്പുല്ല
കൊഴപ്പു ഇല്ല ആഹ് അതാ അത് കഴിഞ്ഞാ പിന്നെ നമ്മള് പിള്ളാരെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റോ വൃത്തിയായിട്ട്
ഏ പുള്ളേരെ പഠിപ്പിക്കണം പുള്ളേരെ പഠിപ്പിക്കാതിരിക്കാൻ പറ്റൂല കാരണം ആഹ് അത് ഇപ്പെന്ന് പറഞ്ഞാ ഇപ്പ പിള്ളേര് ഇപ്പത്തെ കാലഘട്ടത്തിന് എല്ലാവർക്കും വിദ്യാഭ്യാസല്ലേ
പിന്നെ ആന്ന്
ആഹ് വിദ്യാഭ്യാസം ഇല്ലാണ്ട് ഒരു രക്ഷയില്ല എല്ലാത്തിനും പിള്ളേര് അവരെ കാര്യം നോക്കാലിപ്പ മറ്റേന്നൂ പറഞ്ഞ അങ്ങനെ അല്ലല്ലാ ആഹ് അതുകൊണ്ട് പാടാണ്
ആഹ് ആഹ് ഉം
ക്കക്കൊക്കെ ജോലി ആയാ
മക്കക്ക് ജോലി ആയിട്ടില്ല ജോലിക്കൊക്കെ ശ്രമിക്കുന്നു മൂത്ത ആള് ഒന്നു ആയില്ല അതിന്റെ ഒരു വിഷമം ആഹ് ആയിട്ടിരിക്കുവാ പൊറത്തു പോകാനൊക്കെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആഹ് ആഹ് അതെ എവിടേലും ഒരു നല്ലടത്ത് കേറി കേറി പറ്റണം ആഹ് പിന്നെ ആഹ് അതാ അപ്പൊ നാട്ടിൽ നിന്ന് ജോലിക്ക് പോയി ട്ട് കാര്യമില്ല ഈ ഒരു ഫീൽഡിന്റെ പുറത്തു പോയാലേ ഉള്ളൂ പ്രയോജനം ഒള്ളൂ
ആഹ് അതെന്നെ എന്താ പഠിച്ചെന്താ
ആഹ് നഴ്‌സിങ്ങാ ബി എസ് ഇ
ആഹ് രണ്ട്
ആഹ് രണ്ടു പേരും അതാ പഠിച്ചേക്കുന്ന ആഹ് മോന് അത് കഴിഞ്ഞു ആഹ് മോള് ആഹ് ഇപ്പം ആഹ് ഇതിനെ ഫോർത്ത് ഇയർ ആയി നാലാം കൊല്ലമായി നാലാം കൊല്ലം ആഹ് ഫസ്റ്റ് സെമ്മിന്റെ എക്സാമാ അടുത്ത മാസം
ആഹ് അപ്പ ലീവ് ഉണ്ടായില്ലേ അപ്പ ലീവിന് വന്നില്ലേ
ഇല്ല വന്നില്ല ഇനിയിപ്പം ഈ മാസം അവസാനം ഇവിടുത്തെ പപ്പാ മരിച്ച നാലു വർഷമാവാ വല്യപ്പച്ചന് വല്ല്യപ്പച്ചൻ മരിച്ചിട്ട് അപ്പാടപ്പ ആഹ് അപ്പം ലീവ് ഒരാഴ്ചത്തേക്ക് ചോദിക്കാൻ വേണ്ടിയാ ഇവിടുന്ന് അങ്ങോട്ട് നമ്മള് ടീച്ചറിനെ വിളിക്കണം ആഹ് വിളിച്ച് വിളിച്ചാലേ അവര് വിടത്തുള്ളൂ ഉം
പ്പൊ ലീവ് ഉണ്ടായിര്ന്നല്ലാ
ഇല്ല ഇല്ല ഈസ്റ്ററിന് ഒന്നും വന്നില്ല ഫോർത്ത് ഇയർ ആയത് കൊണ്ട് ഒരു ലീവും കൊടുത്തില്ല ആഹ് ഒരു ലീവും കൊടുത്തില്ല ഈസ്റ്ററിന് പോലും വന്നില്ല
അതെയല്ലേ അപ്പൊ പോയിട്ടിപ്പോ ഒരു വർഷായി
ആഹ് ഒരു പോയിട്ട് ഇപ്പം എനിക്ക് തോന്ന്ന്ന് കഴിഞ്ഞ എന്താണ്ട് ഒരു ഒരു ഒരു മൂന്ന് മൂന്നാല് മാസം മുമ്പ് ഈസ്റ്ററിനൊക്കെ ഒരു രണ്ടു മാ സം മുമ്പ് എന്താണ്ട് ഒരു ഒരാഴ്ചത്തെ ലീവ് കിട്ടിയായിരുന്നു ആഹ് ആഹ് അന്ന് അന്ന് വന്നതാ പിന്നെ ഈസ്റ്ററിന് വന്നില്ല ഇനിയിപ്പ ഇതും ഇപ്പഴും ശരിക്കും ലീവ് ഉള്ള ടൈം അല്ല പിന്നെ ഞങ്ങള് അത്യാവശ്യം ആയത് കൊണ്ട് ചെലപ്പം ഒന്ന് വിളി വിളിക്കുമ്പോ ചിലപ്പോ ഒരു ഒരു അഞ്ചു ദിവസത്തേക്ക് എന്തേലും പറഞ്ഞ് വരും വന്ന് ആഹ് ആഹ് ആഹ്
അപ്പൊ അവർക്ക് ഈ ഫുഡ് ഒക്കെ എങ്ങെനെണ്ട് ഫുഡ്‌ ഒക്കെ നല്ല ഫു
അയ് ആ ഫുഡ് കൊള്ളത്തേ ഇല്ല ഫുഡ് കൊള്ളത്തില്ല കർണാടക അവരുടെ ഫുഡാ നമ്മുടെ ഇത് പുലാവോ പുൽ ഗുലാബോ എന്താ എന്താ ദാല് കറിയും ചോറും നമ്മ പിള്ളാരണങ്കി അതൊന്നും തിന്നത്തും ഇല്ല ആഹ് പിന്നെ ആഹ് ആഹ് അത് ഭയങ്കര പാടാ ഭയങ്കര പാടായി പോയി ഒന്നും പറയണ്ട അങ്ങ് കൊണ്ട് കേർ ക്കയും ചെയ്തു പിന്നെ എന്തോ നമ്മള് അവിടെ മലയാളി ഹോട്ടലുണ്ട് അവിടെ ഇവര് വിളിച്ച് പറയുമ്പോ താഴെ കൊണ്ടുരും ഹോസ്റ്റലിന്റെ താഴെ കൊണ്ട് ചെല്ലും അതിന് തന്നേ അയിനന്നെ നമ്മള് അങ്ങനെ വേടിക്കുന്നതിന് കൊഴപ്പവില്ല എന്ന് വെച്ചാ ഈ ഒരു പിള്ളാരും ആകെയും എന്നും പച്ചരി ചോറും ഡാല് കറിയും സാമ്പാറ് ആഹ് ആഹ് ആഹ് അത് തന്നെ നമ്മളിപ്പം തന്നെ എവിടെയെങ്കിലും ഒന്ന് പോവുമ്പൊ ആഹ് പച്ചരി ചോറ് കാണുമ്പോഴേ നമുക്ക് പറ്റുവോ നമുക്കും പറ്റത്തില്ലല്ലോ ആഹ് അങ്ങനെ എന്നും ഒന്നടപെട്ട ദൂസാവും ഇടവിട്ട അഞ്ഞൂറ് രൂപ വെച്ച് നമ്മൾ ഇങ്ങനെ അയച്ചു കൊടു ത്തോണ്ടിരിക്കുവ
ആഹ് അങ്ങനെ ചെ ആഹ് അപ്പൊ അവര് പുറത്തുന്ന് ഫുഡ് മേടിച്ചൊണ്ടിരിക്ക്‌ണ്
ആഹ് ഫുഡ് മേടിച്ചോണ്ടിരിക്കും ആഹ് അതുവാ ഇപ്പൊ ഗ്യാസിന്റെ പ്രോബ്ലം വന്നപ്പോ ഫുഡിനൊക്കെ അങ്ങ് വില കൂടി നേരത്തെ ആഹ് നേരത്തെ ബിരിയാണിക്കൊക്കെ നൂറ്റി അമ്പതോ ങ്ങാണ്ടൊക്കെ ഒള്ളായിരുന്നു ഇപ്പൊ ഇരുന്നൂറൊക്കെയാ ആഹ് ഇപ്പൊ ഇരുന്നൂറോ അങ്ങനെങ്ങാ ന്തൊക്കെ ആയി ബിരിയാണി അപ്പോ ഒരു ഒരു ഒരു വട്ടം കഴിക്കണങ്കിൽ തന്നെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഉണ്ടായാലേ ഒരു ഒരു നേരത്തെ ഫുഡ് നട ക്കത്തൊള്ളൂ ആഹ് അത്പ്പം മിക്ക അവരും അതുകൊണ്ട് എന്തോ ഒരു നേരെേ അവള് കഴിക്കത്തുള്ളൂ
അപ്പൊ ഈ ഹോസ്റ്റലിൽ നിങ്ങൾ പറഞ്ഞ പാരൻറ്സ് പറഞ്ഞാല്
ഓഹ് ഇല്ല ഇല്ല അവർ പറയുന്ന അവരുടെ അവ അവർക്ക് ആഹ് ആഹ് ക്യാമ്പസിൽ തന്നെ പല ഹോസ്റ്റലുകളാ ഫിസിയോ തറപ്പി ആഹ് അങ്ങനെ ഒത്തിരി അവിടെ അവർക്കാ മുൻഗണന ആ സ്ഥലത്തുള്ളവരുടെ ഫുഡ് മാത്രം അത്രേ അവര് ശരിയാക്കും അപ്പൊ അന്നാലും അന്നാലും മലയാളികൾ അവിടെ എനിക്ക് തോന്നുന്നു ആ ഹോസ്റ്റലിൽ തന്നെ മുപ്പത് പേരോളം ഉണ്ട് ആഹ് ആഹ് ആഹ് ആഹ് അന്ന് കിട്ടും പക്ഷെ ഏഹ് കർണാടകക്കാരെല്ലാം വേറെ ഹോസ്റ്റലിലാ എന്നാൽ പോലും ഇവരുടെ ഹോസ്റ്റലിലും ഒന്നിച്ചാ ഫുഡ് ഉണ്ടാക്കുന്നുന്നത് കൊണ്ട് ഇവരുടെ ഹോസ്റ്റലിലോട്ടും ആഹ് ഫുഡ് തന്നെ കൊണ്ടുവരത്തുള്ളൂ അതിനകത്ത് ഒരു ദിവസം പോലും നമ്മുടെ പെട്ടു പോവും പിന്നെ ഒരു ദിവസം മാത്രം ഇഡ്ലീം സാമ്പാറും കൊടുക്കും രാവിലെ അന്ന് ആഹ് പിന്നെ ഒന്ന് ഒന്നുവില്ല പിന്നെ ഒരു ദിവസം അങ്ങാണ്ട് ബിരിയാണി ബിരിയാണിയാ അതന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന പോലത്തെ ബിരിയാണി അല്ല ചുമ്മാ ചോറിങ്ങനെ കുഴച്ച് വെച്ച് ആഹ് ചോറിങ്ങനെ കുഴച്ച് വെച്ചിട്ട് ചിക്കൻ ഇങ്ങനെ കഴുകി വെച്ചേക്കുന്നത് പോലെ
അയ്യേ നമുക്ക് ഇഷ്ടപ്പെടൂല അല്ലെങ്കിൽ തന്നെ സാധനങ്ങൾ ചേർന്ന് കഴിഞ്ഞാ നമുക്ക് പണ്ടേ ഇഷ്ടല്ല
ആഹ് അങ്ങനെ പിന്നെ ആന്നെങ്കി എങ്ങനെങ്കിലും അന്നത്തെ ദിവസം മാത്രം മോളെ ഒന്ന് കഴിക്ക്‌ എന്തേലും കഴിക്കന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് കഴി ക്കും കഴിപ്പിച്ചാലോ എങ്ങനെങ്കിലും വല്ലച്ചാതിം കഴിച്ചിട്ട് ഇറങ്ങുമ്പോ ആർക്കെങ്കിലും ഈ മുപ്പത് പിള്ളേരിലെ ഏതെങ്കിലും ഒരു കൊച്ചുങ്ങക്ക് ഏഹ് കോഴിയുടെ രോമം കിട്ടും രോമം അയ് ആഹ് അപ്പോഴത്തേന് അതിൽ ഒരെണ്ണം ശർദ്ദിക്കും അപ്പം പോ അങ്ങോട്ട് ബാക്കി ബാക്കി ബാക്കി എല്ലാ എണ്ണോം ശർദിക്കും ശർദ്ദിക്കും ഇവള് കഴിച്ചു പോയെങ്കി പിന്നെ എന്തോ ചെയ്യും അത് ഓർത്ത് ഓർത്ത് പിന്നെ എല്ലാണ്ണവും ശർദ്ദിച്ച് ശർദ്ദിച്ച്
ഊവ്വ
അവര് പറയുന്നെ ആഹ് അവര് പറയുന്നെ അതൊക്കെ അങ്ങനാ ഒന്നിച്ചുണ്ടാക്കുമ്പോ രോമൊക്കെ വരും നിങ്ങളൊക്കെ മീന്റെ തലയും മുള്ളും ഒക്കെ തി തിന്നുന്നയല്ലേ എന്നാ പിന്നെന്താ കോഴിയുടെ രോമോവും തലയും തിന്നാലന്ന് തലയും ആഹ് അങ്ങനെയൊക്കെയാ അവരുടെ
മീന്റെ തലാന്ന് പറഞ്ഞ നമ്മൾ കഴുകി നന്നല്ലോണ്ണം വൃത്തിയാക്കിയൊക്കെലേ
ആഹ് ആന്നാ പറയുന്നേ അങ്ങനെയൊക്കെയ അവര് പറയുന്നേ. ഒരു വട്ടം കോഴിയുടെ തല കിട്ടിയായിരുന്ന് തല
ഉം
വേറെ ഇവർക്കല്ല വേറൊരു കൊച്ചിന് കിട്ടി വേറൊരു കുട്ടിക്ക് കി അപ്പോഴത്തേന് ഇവര് ചെന്ന് കംപ്ലൈന്റ് ചെയ്തപ്പോ അവരുടെ മറുപടിയ ആഹ് മീന്റെ തല കോഴിയുടെ തലതിന്നാല
ആഹ് അവര് മുട്ടൻ ന്യായം പറഞ്ഞൊണ്ടിരിക്കാണ്.
ആഹ് അവര തിന്നാൻ പറയണം വല്ല എന്ത് ചെ പിന്നെ വല്ലച്ചാതി നമ്മള് വേറൊരു നാട്ടിൽ പോയി അവരുടെ ആഹ് അവരുടെ ഒരു കണ്ണി നമ്മളൊരിതായി പോയെങ്കിൽ പിന്നെ കുട്ടികൾ അവിടെ അവരത് തന്നെ വെച്ച് ഇവരെ ഇതാക്കും ടോർച്ചർ ചെയ്യും മനസ്സിലായതുകൊണ്ട്
കഴിയാറായിന്നുള്ളതാ
ആഹ് അതുകൊണ്ട് മാത്ര നല്ല വണ്ണവായി പോയ ആള് ഇപ്പൊ നല്ല രീതിയിൽ ശീണിച്ചിട്ടുണ്ട്.
ക്ഷീണിച്ച ഇനിയിപ്പ വരുമ്പോ ശരിയിക്കോളും എന്ന തീരാള്ളാ
ആഹ് തീരുവാ തീരുവാ പിന്നെ പുള്ളിക്കാരി ഇപ്പൊ വണ്ണം വേണ്ടായത് ടയറ്റ് ചെയ്യാനായിട്ട് പോയതറ അതെന്താ അ നടന്നു ആഹ് ആഹ് എല്ലാ പിളേ എല്ലാ പിള്ളേർക്കും ഇപ്പ വണ്ണം വേണ്ടല്ല. എല്ലർക്കും ഡയറ്റല്ലേ ആ ആ ആ അതുകൊണ്ട് അതങ്ങ
ഞൻ കൊറച്ച് പത്ത്ഞ്ചിന്റെയ്ൻഞ്ഞ് വിളിക്കാം.
ആന്നോ ശരിയാന്ന എല്ല വിശേഷങ്ങളൊക്കെ ഇടക്കി വിളിക്കണേ അറിയി
ആഹ് വിളിക്കാം ട്ടാ എടുക്ക് വിളിക്കാം ഓക്കേന്നാ ശരി.